കേൾക്കുന്നുണ്ടാ
അതേ കേക്ക്ന്നുണ്ട്
ഞാനൊരു കാര്യം പറയാന വിളിക്കുന്നത്
ആ പറഞ്ഞോ
ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയിന്
ഏഹ് ഇങ്ങളോ
ആഹ്
ഏ എന്നിട്ട് ആരൊക്കെയാ പോയിന്
ഞാനും എന്റെ വീട്ടത്തോൽ എല്ലാരും
ആഹ്
ഉപ്പാന്റുമ്മ ഉപ്പാന്റുമ്മാന്റെ വീട്ടില്ക്ക് പോയി പിന്നെ നും ഇന്റെ ഇമ്മച്ചീ കാക്ക താത്ത ഞാന് പിന്നെ അമ്മായീ അമ്മായിന്റെ കുട്ടി
ട്രിപ്ന് ബസ് ബസ്സ് വിളിച്ചതായിരുന്നോ
ഏഹ് കെ എസ് ആർ ടി സിയില്
ഏ കെ എസ് ആർ ടി സിയില ടൂർ പോയി നല്ല എങ്ങനെ ഇണ്ടായിന് എന്ത് ബൈബ് ഞങ്ങൾക്ക് പോകേന്
ഇവിടെ കാട്ടിലും രസണ്ടായിന്
എന്നേ അത്ന്ന്നാ ഒന്ന് പറയ് എങ്ങനെ എന്നിട്ട് എങ്ങനെ ഇങ്ങൾ പോയതൊക്കെ പറി
ഞങ്ങള് ഇവട്ന്ന് അരീകോട് ബസ് കേറി അവ്ട്ന്ന് അവ്ട്ക്കോല് വന്നു അമ്മായി വന്നു
ആഹ്
ഇമ്മമ്മേ അരീക്കോട്ക്ക് വന്നു അരീക്കോട്ന്ന് പിന്നെ നിലമ്പൂർ കേറി
ആഹ് നിലമ്പൂർ ബസ് കേറി ആഹ് ഇന്നെട്ട് എന്താ ഇട്ടീന്യേ ഡ്രസ്സൊക്കെ
ഡ്രസ്സ്‌ ഞാന് ഫാന്റും കുപ്പായേനി ഇട്ടീന്നേ പിന്നെ അവിട്ന്ന് ഇടാനായിട്ട് ഓരോ കോട്ടും തണുപ്പല്ലേ ഇപ്പൊ കോട്ടും ഇതൊക്കെ കൊണ്ടോയിനി
അമ്മങ്ങളും എല്ലാ സാധനങ്ങളും കൊണ്ടു പോയിണ്ടാവുംലേ അങ്ങെട്ട് പോകാന് ഒരുങ്ങി ണ്ടാവും ലേ
ആഹ് ഇപ്പം പോയിര്ന്നേ കൊറച്ച് കിട്ടും
ആഹ് ഇന്നെട്ട് പിന്നെ നിലമ്പൂര് എത്തി നിലമ്പൂര് ബസ് എറങ്ങെ
ആഹ്
ആഹ് ആഹ് ആഹ് പറഞ്ഞോളി ഹലോ
നിലമ്പൂര്ന്ന് കെഎസ്ആർട്ടിസി കേറി
ആഹ് എത്താ കൊറേ നേരം ആയിണോ
ആഹ്
ആഹ് കാര്യങ്ങള്ന്നെട്ട്
അവിട്ത്തൊര് ബസ് സ്റ്റാൻഡില് കേ അവിട്ത്തൊരു ബസ് സ്റ്റാൻഡിൽ എറങ്ങി ഇന്നെട്ട് അവ്ട്ക്ക് ബസ്സിന് കൊറേ കാത്ത്ന്ന് കൊറേ നേരം കാത്ത്ന്ന് കിട്ട്ന്നില്ല കെഎസ്ആർ എന്താ സീറ്റൊക്കെ ബുക്കെയ്താണ്ട് നിക്കേനി എസ് ആർ വെ കെഎസ് ആർടിസീന്ന് ഞങ്ങള് ഊട്ടീക്ക് പോകാണ് ഊട്ടിക്ക് എത്തണ്ടേ അപ്പം കൂ കൂടലൂര്ന്ന് അവിടെ അ അവ്ടെ എറങ്ങി അപ്പൊ കൂടലൂർക്ക്ള്ള ബസ് കേറി
ആഹ്
അപ്പം അവ്ടെ എത്തിയപ്പം ഞങ്ങക്ക് ഞങ്ങളെ ഇത്റിയില്ലല്ലോ എന്ത് നിങ്ങളെവിടെ നിക്ക്ണത് അറീലല്ലോ അപ്പൊ ഈ അമ്മാവൻ്റെ അമ്മോനോ അങ്ങനെറ്റേ ആരൊറ്റെ ഇണ്ടായിന്യേ അപ്പം ഓലോട് വിളിച്ച് ചോയിച്ച് വിളിച്ച് ചോയ്ച്ച് അങ്ങനെ ചോയിച്ചാണ്ട്
ആഹ് ആഹ് ആഹ് അഹ് ഞങ്ങള്
ഇജ്ജ്ടെ
ആ വീടോ
ആഹ്
ഇങ്ങള് ഇപ്പറങ്ങിട്ട് നിങ്ങള് പോയത്
അള്ളാഹ് താത്തിം കുട്ട്യാളും
ഞങ്ങള് അത് രസാവുല്ലോ
ആഹ് ആഹ്